ഹലോ
ആഹ് കേൾക്കണില്ലേ ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഉം സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടെയും സുഖമാ
ആ ആഹ് ഇന്ന് നോ എയ്‌ മഴേ മൂടി കെട്ടി കിടക്കുവായിരുന്നേ പക്ഷെ ഇപ്പോ നല്ല വെയിലായി
ആഹ് ഇവിടിപ്പോ നല്ല മഴ പെയ്തു പെയ്തു മഴ പെയ്തു അല്ലേ ഉം ഉം ആഹ് പിന്നെ വെയില് നല്ല വെയിലായിരിക്കും പിന്നെ മഴ അങ്ങനെ ഉം ആ ആ
ആ ഹൗസ് വൈഫാ
ആ ഹൗസ് വൈഫാ
ആഹാ കുട്ടികളോ
രണ്ടാളുണ്ട് ഒരാൾ മൂന്നില് ഒരാൾ ഒന്നിലും
ഒന്നിലാക്കെ ല്ലേ
അവിടെ മക്കളൊക്കെ ഇല്ലേ ആഹ് ആഹ്
ആഹ് അവള് പ്ലേസ്കൂളിൽ പോന്നു
അംഗലവാടി ചേർത്താതെ പ്ലേ സ്കൂളി ചേർത്തിണ്ടാവും
ആഹ് ചേർത്തിട്ട്
അവിടുന്ന് പഠിപ്പിക്കുവോ
ആഹ് ഇവിടെ അത്യാവശ്യം ആഹ് അവിടെ പഠിപ്പിക്കും ആഹ് അത്യാവശ്യം ആദ്യം പ്ലേ സ്കൂളി കേറിയപ്പം ആഹ് ഇങ്ങനെ ഓരോ ഒബ്ജെക്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്താ സാധനം ഇതെന്താ സാ സാധനം എന്നൊക്കെ കാണിച്ച് അങ്ങനെ കൊറച്ച് നാള് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഇപ്പം ആഹ് നഴ്സറിയേ ഇതിന്ന് നഴ്സറിയിലേക്ക് കേറിയേ കേറിയപ്പോ ഇപ്പം അത്യാവശ്യം വരയ്ക്കാനും ഉം സ്കെച്ച് അടിക്കാനും അങ്ങനെ കളർ അടിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഓരോ അക്ഷരങ്ങള് ആഹ് പഠിപ്പിച്ചു കൊണ്ടിരുക്കുന്നു ഇപ്പം
ആഹ് ആഹ് അപ്പൊ നാല് വയസ്സാവുന്നതിന് മുന്നേ നഴ്സ് നഴ്‌സറീല് കയറ്റുവോ ഓല്
ആഹ് അങ്ങനെ കേറ്റും കുഴപ്പില്ല
ആഹ് കുഴപ്പമില്ലല്ലോ ഉം ആഹ്
ഇനിയിപ്പോ അടുത്ത വർഷം എന്തായാലും സ്കൂളിൽ ചേർക്കാലോന്നോർത്തിരിക്കുവാണേ
ഏ ആഹ്
സ്കൂൾല് എൽ കെ ജി ക്കോ
ഇനിയിപ്പം ഏ നേഴ്സറി ആയില്ലേ അപ്പൊ നിക്ക് ഇനി ഏ യു കെ ജി യിലോട്ട് ഡയറ
ആ യു കെ ആ യു കെ ജി ക് ആ
ഓർത്തിരിക്കുന്നു എഴുതാൻ വിളിച്ചാലും എഴുതാൻ വരേല ആ കടന്നക ക രച്ചിലും പിഴിച്ചിലും ഒക്കെയാ അവിടെ പഠിച്ചോളു മോള അവിടെയോ
ഇവിടെ അങ്ങനന്നെ മോനെ എട്ക്ക് കിട്ടാെള്ളൂ ഒരു വിഷയാെക്കെ നോക്കാനേ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല ഉം
ആ ഞാൻ ഒറങ്ങട്ടെ അമ്മേ ഞാൻ ഒറങ്ങ
ആ ഒറക്കാണ് മുന്ന്ക്ക് ആ പെട്ടെന്ന് ഒറങ്ങിപ്പോവും
ആ ഇവക്ക് പിന്നെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെയാെള്ളേ അത് കഴിഞ്ഞ് പിന്നെ വന്ന് കുറച്ചു നേരം ടിവി ഒക്കെ കണ്ട് കുറച്ചു നേരം കെടന്ന് ഒറങ്ങിക്കോളും
ആ ആ അത്ര ടൈമാെള്ളൂല്ലേ ഉം വീട്ന്റെ അട്ത്തന്നെ വണ്ടിയിലോ ആ ആ ആ ആ
അതാ പിന്നെ ഞാൻ ഇവിടെ വിട്ടതേ സ്കൂള് വിട്ടാൻ വിളിക്കാൻ പോവാൻ പാടായിരുന്നു അതുകൊണ്ട് പിന്നെ ഉം
സ്കൂളടെ അട്ത്തന്നെ
ആ സ്കൂളടുത്ത് തന്നെയാ
ആഹ്
അവിടെയോ?
ഇവിടെ എ കൊറച്ച് ദൂരേയ വണ്ടിക്ക് പോണം. ആഹ് കൊറച്ചാണ്ട് ഉം സ്കൂൾ ബസ് സ്കൂൾ വണ്ട്യാ ബസ് അല്ല വാഹനം. ഓ വാന.
വാന് ആഹ് ആഹ് ഹ ഹഉം. ആഹ് ആണോ ഹ ഹ ഹ ഹ. ആ പിന്നെ അവിടെന്താ കൃഷി
ആഹ കൃഷിയൊക്കെ ഇണ്ടാക്കലുണ്ടോ?
ഇവിടെ ഇല്ല ഇവിടെ റെസിഡൻഷ്യലേരിയ ആണേ വല്യ സ്പേസ് ഒന്നുല്ല ഇതൊക്കെ വെക്കാനേ. അവിടെ ഉണ്ടോ?
ഇല്ല അവിടെ ഇല്ല ചെറ്തായിട്ടെന്തെങ്കിലൊക്കെ പച്ചമുള കോ അങ്ങനെ എന്തക്കെ ചീര അങ്ങനെ എന്തോന്നെങ്കിലും വേ
ആഹ് ച ആഹ് ഹ ഹ അവിടെ മെയിൻ കൃഷിയൊക്കെന്നാ?
മെയ്നാ മെയ്ൻ കൃഷി ഇവിടെ എല്ലാം ഇണ്ടാവും. പാ ഉം പൂള അങ്ങനത്തൊക്കെ ചീര
ഉം ഹു ഹു ഹും.
പയറ് അങ്ങൻത്തൊക്കെ ഉണ്ടാവും.
അല്ലാ ആ അല്ലാത്ത കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ടോ അല്ലാതെ?
ആ അതന്നെ ചെയ്യുന്നവര്ന്നെ അങ്ങനത്തക്കെന്നെ കാര്യമായിട്ട് ചെയ്യാ.
ചെയ്യാേള്ളല്ലേ അപ്പൊ അവിടെക്കെ പോയി മേടിച്ചിട്ടുണ്ടെ മാർക്കറ്റ് പ്ര പ്രൈസിനേക്കാൾ കുറച്ച് കിട്ടിയല്ലേ?
ആഹ് അങ്ങനെ ചെയ്യുമ്പോ കിട്ടും. ഇപ്പൊ മഴ ആഹ് ഇപ്പൊ പിന്നെ കാലാവസ്ഥ മഴ ആവുമ്പോ ചെയ്യല്ല വെ വെള്ളം കയറും എന്നൊക്കെ കരുതിയാണ്ട്
ഓഹോ താഴ്ന്ന പ്രദേശവാല്ലേ
ആഹ് നല്ല തോടൊക്കെ പോണ സ്ഥലാണ് ഞങ്ങളെ വീട് കുറച്ച് പൊന്തി കണ്ട പൊന്തിവെക്കണ സ്ഥലത്താ ഉം
ഉം മഴയൊക്കെ പെയ്തുകഴിഞ്ഞാ ഭയങ്കര പ പേടിയൊക്കെ ആയിരിക്കും
അങ്ങനത്തെ ആ പേടിയാണ് അങ്ങനത്തെ പേടിക്കുള്ള സ്ഥലല്ല നല്ല തോട് തോടുണ്ടണോ അങ്ങനത്തെ സ്ഥലം
ആഹ് ആഹ് ടൗൺ ഏരിയയാണോ
അല്ല ടൗൺ അല്ല
അല്ല അല്ല ആഹഹ ഉം ഉം ഹോബീസ് ഞാനും ഹസ്ബൻഡും മോള് മാത്രേ ഉള്ളു
ആഹ് ആഹ
ആഹ്‌ ആഹ്‌ ഫുഡ് ഇനിയിപ്പം വൈകിത്തേക്കാ നോമ്പ തുറക്ക
ആഹ്‌ ആഹ വൈകിട്ടത്ത് മക്കൾക്ക് എന്തെലും ചെറുതായിട്ട് കൊടുക്കും
ആഹ്‌ അപ്പൊ ആ മക്കൾക്ക് നോ നോമ്പില്ലല്ലേ അപ്പൊ എത്ര വയസ്സുതോട്ട് ഈ നോമ്പ് എടുക്കണ്ടേ
നോമ്പ്ടുക്കണ നല്ലത് എട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ മുന്നേ കൈയാണെങ്കിൽ അവക്ക് എടുക്ക
എടുക്കാല്ലേ ആഹ് ആഹ് കുഞ്ഞല്ലേ
ആഹ് പിന്നെ അതിന് മുന്നേ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല അവരോട് നൽക്കണന്ന് പറയാൻ പാടില്ല ഉം പത്ത് വയസക്കെ കഴിഞ്ഞിട്ട് അവരെ നിർബന്ധിക്കാൻ പാടുള്ളൂമ്മള്
ആ വെള്ളമൊക്കെ ഉണ്ടോന്ന്ോ അവിടെ
ആഹ് വെള്ളക്കണ്ട്
മല്ല കൊ കനറണോത്ത കനറോ കാണാറുണ്ടല്ലേ ആ നല്ല വെള്ളമായി അത് പ്യൂരിഫൈ എങ്ങനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുവോ
ഇല്ല
അല്ല ആ് ഇപ്പൊ ഓരോ ഏറെ സത്തി ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട്
ആഹ ഇല്ല അങ്ങനെ ചെയ്തില്ല എടക്ക് എന്താ പുതിയ കിണറാണ് ഇപ്പ നേേര കുറച്ചായിട്ടുള്ളൂ മൂന്ന് വർഷൊക്കെ ആവണള്ളോ രണ്ട വർഷം രണ്ടര വർഷൊക്കെ ആയിട്ടുള്ളൂ ആയിട്ട് ഉ
ആയിച്ചല്ലേ ആ കൂട്ടുകടും വേണോ
അല്ല ഞങ്ങള തേക്കാണ് ഇവിടെ വേറെ വീടെടുത്ത് പോന്നതാ
ആണോ ഇപ്പൊ റെന്റ് ഹൗസ് ആണോ
ആഹ ആഹ അല്ല പറയ വാടകല്ല
ആഹ മോന് ഹൗസ ആ അവര് വീടെടുത്തല്ലേ അവര്ാക്ക അ അച്ഛന്മ്മയൊക്കെ ദൂര ആണോ
ആ കൊറച്ച
ആ ഹാ ഹാ ഹാ ഹാ ഹാ
ഇവിടെ ഞാന ഹസ്ബന്ഡ് വിശത്താണ് നാട്ടിലില്ല നാട്ടിലില്ല
ഉ ഹ ഇല്ലേ ആ ഹാ അപ്പൊ ഒറ്റ എല്ലാ കാര്യും ഒറ്റയ്ക്ക് നോക്കണ അല്ലേ ആ ക്ലിയറ ക്ലളിയ എല്ലാ കാര്യം ഒറ്റയ്ക്ക് നോക്കണല്ലോന്ന് കുട്ടികളുടെ കാര്യം വീട്ട കാര്യം എല്ലാം കൂടെ ഒറ്റക്ക് നോക്കണ്ടേ ഗൾഫിൽ ഗൾഫിലാ
ആഹ
ഉം ഹ ആ അപ്പൊ ഇ രണ്ട വർഷം കൂടുമ്പോള
ആ രണ്ട വർഷം കൂടുമ്പോം രണ്ടു മാസം ലീവ്
മം
ഉം ആ ആ ആ ആ കമ്പ കമ്പനി ആണ് ഉം അപ്പ അങ്ങനെ ഒലക്ക് ലീവ് കിട്ടുള്ളൂ
ഓ ആണ ആ ആ അപ്പൊ ഏയ് തു എത്ര നാളായി പോയിട്ട്
പോയിട്ട് വീട് കുടിരിക്കൽ കയിഞ്ഞ് പോയി ഒരു മാസം നിന്നിട്ടുള്ളൂ രണ്ട്‌ വർഷം ആവാനായി ഇനി ലീവിന് വരാനായിണ് ഉം ഉം
ഓ ഒത്തിരി വർഷയാ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിട്ട്
ആ ഒരു ഏയ് വർഷായി
ഏഴു വർഷായി അല്ലേ അപ്പൊ കുട്ടികള് ചോദിക്കേലെ
ആ ചോയ്ക്കും ചോയ്ക്കും എന്നാ വരുവാന്നൊക്കെ ചോയ്ക്കും അപ്പൊ വരും വരാനായി എന്നൊക്കെങ്ങെ പറയും അവർക്കിവിടെ അടുത്തൊക്കെ കുട്ടികൾക്ക് ഉപ്പ അച്ഛനർക്കെ ഉണ്ടായിട്ടെ
ആ ആ ആ
അവർ എന്താ ഞങ്ങളക്ക് മാത്രല്ലാത്തന്നൊക്കെ ചോയ് ക്കും
ആ ഉം ജീവിക്കണ്ടേ
ആ ആ
വരെ ആ ഹാ ഹാ ഹാ ഈ എന്റർടൈൻമെന്റ് സമയങ്ങളിലൊക്കെ അപ്പൊന്ന ചെയ്യുന്നേ
വേറ പൊറത്തൊന്നും പോവലില്ല ഇവിടെ വീട്ടിൽ തന്നെണ്ടാവല്ലേ പിന്നെ എപ്പളെങ്കിലുംക്ക എന്തെങ്കിലും സാധനക്ക മേടി പോറത്തക്ക് പോകുമ്പോൾ മക്കളും കൊണ്ട് പോകമ്പം മക്കളേം കൊണ്ടുപോകും അപ്പ അവിടുന്ന് ഫുഡ്ക്ക വാങ്ങികൊടുക്കും അങ്ങനെക്ക
ഉം ഉം ഉം ആങ്‌ഹ ആങ്‌ഹ ഹ
ട്രിപ്പ ഒക്കെ പോവാ ഹസ്ബൻഡ് നാട്ടിലിണ്ടാവുമ്പ അന്നെ
ആ അല്ലാതെ പോവേലല്ലേ മം മം മം മം ഉം ഉം അപ്പ ഈ പാർക്ക് പാർക്കൊക്കെ അടുത്തൊ ണ്ടോ ഉം ഉം കൊറച്ച് പോണം അല്ലേ അപ്പം
മക്കൾ ഉം പിന്ന മോള് ഒറങ്ങാ കുഞ്ഞു ഒറങ്ങാ
ഇല്ല ഇല്ലില്ല അവള് ടീവീ കണ്ടൊണ്ടിരിക്കുക ഞാൻ എണീറ്റ് പോകുന്നുണ്ടോ പോകുന്നുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട്
ആ ആങ്‌ഹ ഹ ഫോൺ ചോദിക്കൊ ടി വി ഉണ്ടാന്നെ ഫോൺ അങ്ങനെ ഉപയോഗിക്കൂല അല്ലേ
ഫോൺ നമ്മള് ചു ഇരിക്കുവാ ണെങ്കിൽ എന്തെലും കഴിച്ചോ ണ്ടക്കെയിരിക്കായണെങ്കിൽ അവക്ക് ഫോൺ വേണം ടി വി കണ്ടണ്ട്‌ നമ്മൾ കൂടെ നിക്കുവാണെങ്കിൽ അവള് ടി വി കണ്ടണ്ട് ഇരുന്നോളും കൊഴപ്പില്ല ആരെങ്കിലുംക്കെ എപ്പഴും വേണം അവൾടെ കൂടെ ഇരിക്കാൻ ഉം തന്നെ ഇരുന്ന് ടിവി കാണനെക്കെമ്മടിയാ
ആ ആ
ഉം കെടന്ന് ഒറങ്ങാനും അതെ
ആങ്‌ഹ് ആ
അവിടെ അങ്ങനെ പ്രശ്നൊ ന്നുംല്ലല്ലേ
ഇല്ല ഫോണ് വാണ്ടിരും ചെല ടൈമില്
ആ ആ
അത് ഒരാൾക്ക് കൊടുത്താല് ഒരാള് കയ്യിലാണെങ്കിൽ മറ്റാൾക്ക് വേറെ ടൈമില് കയ്യ് കയ്യിൽ പിടിച്ച് കാണണം അങ്ങനൊക്ക ഓരോ
ആ ഹ ഹാ ഹാ ആ രണ്ട് ലാസ്റ്റത്തെ രണ്ടുപേര് ട്വിൻസ് ആ അല്ലെ
ആങ്‌ ഹ് ആ അല്ല രണ്ട് വേറെ വേറെ ന്നെ ഒരാള് മൂന്നില് ഒരാള് ഒന്നില്
ആഹ ഹഹ ഹഹ
ഉം
ഉ ഉ ഇനിയിപ്പോ വൈത്തതിക്ക എല്ലാം ആയോ അതോ
ഇല്ല വ പിന്നെ ആക്കള്ളൂ വൈകുന്നേരം ആക്കള്ളൂ
ആഹ ഇന്നെ ആീ രാവിലെ വെച്ച് ഫുഡൊക്കെ വൈിട്ടെടുക്കുവ ഈ നോമ്പ്ില്ലാത്ത സമയത്തൊക്കെ
ആഹ അങ്ങനെ എടുക്കും രാവിലെന്ന വെക്കല് രണ്ടു നേരം വെക്കാ ആള ഇല്ലാത്തൊണ്ട് ഉ അവര് സ്കൂള പോകവും പിന്നെ അവർക്ക് ഫുഡ് വേണ്ടല്ലോ സ്കൂളിൽ നിന്ന് കിട്ടും ഫുഡ് ഗവണ്മെന്റ് സ്കൂൾ ആ
ആ ആ
പിന്നെ അതന്നെ രാത്രിയാക്കി കൊടുക്കും
ആഹ ആ ആഹ ഓഹ ഹ
അവിടെ അങ്ങനെ ഫുഡ്ണ്ടാക്കെ രാവിലെണ്ടാക്കല
ആ രണ്ടു പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങള് രാവിലെ ഉണ്ടാക്കും പിന്നത് വെറ്റത്തേക്ക് എടുക്കും അതാണ് നമ്മുക്ക് അോ
ആഹ് സമയമല്ല മറ്റേ നമ്മുക്ക് കിച്ചണന്ന് പോരാൻ പോയി ഉണ്ടാവൂലന്തന്ത ത പോലും ഉം
എന്നന്ന് ശരി എന്ന എന്നായേ